ഹലോ?
ഹലോ?
കേൾക്കുന്നുണ്ടോ? ആ ആ.
പിന്നെന്നാ ഉണ്ട്?
ആ സുഖം തന്നെ.
ആ.
ചായക്കെ കഴിഞ്ഞ?
ആ കഴിഞ്ഞ് കഴിഞ്ഞ്.
ആ ഹൗസ് വൈഫ് ആണ ഇങ്ങള്?
അതെ അവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ അതോ?
ഞാൻ ഓൺലൈൻ ആയിട്ട്ന്ന് ചെയ്ത് ഏ ഇപ്പൊ ചെയ്യുന്നില്ല. ആ ചെറിയ സ്റ്റാറ്റസ് വർക്ക് ചെയ്യുന്നുണ്ട് അതല്ലാണ്ട് വേറൊന്നും ചെയ്യുന്നില്ല.
ആഹാ എ എന്ത് എന്താ വർക്ക് ചെയ്യുന്നേ?
അത് ഈ അച്ചാറിന്റെ ഒക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ട്
ആഹ് ആഹ് ആഹ്. നമ്മൾ അച്ചാർ അങ്ങനെ ഉണ്ടാക്കുവ അങ്ങനെ വല്ലും ചെയ്യുന്നുണ്ടോ അതോ?
ഇല്ല ഇല്ല അത് ഞങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി ഒരാള് അതിന്റെ പോസ്റ്റർ ഇട്ടരു ഗ്രൂപ്പില് ഞങ്ങളത് സ്റ്റാറ്റസ് ഇടും.
ഓ. നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട.
ആ വേറെന്ത് ചെയ്യണ്ട അതിന് ആരെങ്കിലും ഓർഡർ നമ്മള് ഓർഡർ എടുക്കുവാണെങ്കിൽ അതിനുള്ള കു ഇതും തരും ആ പിന്നെ വ്യൂവേഴ്സ് കൂടുതലാണെങ്കിൽ അതിനുള്ളതിനും കിട്ടും.
ആഹ് ഹാ.
പിന്നെ മക്കള് എന്ത് ചെയ്യുന്നു?
ഒരു മോള് അവള് ആ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു.
ആഹ് ആഹ്.
മക്കള് വലുതാണോ അതോ?
എനിക്കെല്ലാം ചെറുതും വലുതും ഉണ്ട് വ വലുതന്ന് പറയുന്നേ ഒമ്പത് വയസ്സുള്ളതൊന്ന് പിന്നെ എൽ കെ ജി പഠിക്കുന്നത് പിന്നെ ഏഴു വയസ്സുള്ളെ
ആഹ് ആഹ് ആ
ഏഹ് അടുത്തടുത്തുള്ള പ്രസവായിരുന്നു
എന്തോ
അടുത്തടുത്തുള്ള പ്രസവായിരുന്നു.
ആഹ് ആഹ് ആഹ് അഹ് മൂന്നു പേരും കൂടി ബഹളമാണോ?
മൂന്ന് പേര് മാത്രല്ല. എന്റെ ആങ്ങളക്കു ഒ രണ്ട് മ ഓ ഒര് മക്കള്ണ്ട്. എല്ലാരും കൂടി ഒരുമിച്ച് ഭയങ്കര ബഹളാ
ആഹ് നിങ്ങളെല്ലാരും ഒരു വീട്ടിലാണോ അതോ?
അതെ അതെ ഒരു വീട്ടിലാ
ആഹ് അപ്പൊ എല്ലാരും കൂടി നല്ല രസമായിരിക്കു അല്ലെ
പ്പളൂ അതെ അതെ
ആഹ് ഇവടെ ഒരാളെ ഉള്ളത് കൊണ്ട് അങ്ങനെ അനക്കൊന്നുല്ല
ആഹ് ഹയ്യോ കഷ്ടം ആഹ് അതെന്താ പിന്നെ
ആഹ് ഹസ്ബൻഡ് പൊറത്താ
ആഹ് ആഹ് പിന്നെ ഏഹ് എന്താ സ്പെഷ്യൽഇന്ന്?
സ്പെഷ്യലായിട്ടൊന്നു. ഇല്ല എനിക്ക് ഒരു ചെറിയ പനിയും അങ്ങനെയൊക്കെ ആയിരുന്നു. അഓണ്ട് വൈകിട്ട് കഞ്ഞിയും പയറും ആക്കാന്ന് വിചാരിച്ചിരിക്കുവ.
ആഹ് ആഹ്
മോക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല.
ആഹ് ആഹ്
രണ്ടോസം കൊണ്ടേ ഭയങ്കര പനി
ആണോ അത് ശരി എൻ കാണിച്ചില്ലേ?
കാണിച്ചു ഓഹ് എന്നട്ടും കൊറവില്ല.
ആഹ് വെക്കേഷന് ട്രിപ്പ് ഒന്നും പോയില്ലേ
ഓ വെക്കേഷന് അങ്ങനെ ഞങ്ങള് രണ്ടും പേര് തന്നെ ഉള്ളത് കൊണ്ടേ നമ്മള് അങ്ങനെ ഹസ്ബൻഡ് പൊറത്തുവാ അങ്ങനെ നമ്മള് അങ്ങനെ പോവാറില്ല ഹസ്ബൻഡ് നാട്ടി വരുന്ന സമയത്തൊക്കെ ഒള്ളൂ. അങ്ങനെക്കെ പോക്ക്
ആഹ് ആ അല്ല അച്ഛനും അമ്മയൊന്നുല്ലേ ഇങ്ങക്ക്
ഇല്ല ഹസ്ബൻറിന്റെ ഏഹ് പപ്പായും അമ്മയും ഇവിടെ തൊട്ടടുത്ത് തന്നാ കുടുംബ വീട്ടിലാ.
ആഹ് ആ
അവരിപ്പോ പ്പൊ അവിടെ തന്നെ ഉള്ളൂ ഞങ്ങളിപ്പം വീട് വെച്ച് ഇങ്ങോട്ട് മാറി ആഹ് പ്രായവൊണ്ട് പത്ത് എഴു വത്തഞ്ച് വയസ്സോളം ഉണ്ട് അവർക്ക് ഉം ആഹ് എങ്ങോട്ടും അങ്ങനെ പോക്കലില്ല
കൃഷിയൊക്കെ ഉണ്ടോ അവര്ക്ക് ഇല്ലല്ലോ
കൃഷീന്ന് പറയാൻ നമ്മുക്ക് അങ്ങനെ കൃഷി ചെയ്യാനൊന്നും പറ്റത്തില്ല ഇവിടെ പന്നീടെ ഭയങ്കര ശല്യവാ നമക്ക് റബ്ബർ തോട്ടവാ ആഹ് അപ്പൊ അത് നമ്മള് റബ്ബർ വെട്ടീട്ട് ഇപ്പം കൈത പൈനാപ്പിളിന്റെ
ആഹ് ആഹ്
ഇഞ്ഞ് എറക്കാൻ വേണ്ടിയിരിക്കുവാ നമ്മളൊരു പാട്ടം പോലെ കൊടുത്തിരിക്കുവാ
ആഹ് ആഹ് വയനാട് ഭാഗാന്ന് തോന്നുന്നല്ലോ
അല്ല അല്ല വയനാടല്ല നമ്മള് കൊല്ലം ഭാഗവാ ആ അ പന്നിയാ ഭയങ്ക
ഉരുളകെഴങ്ങു കൃഷിയൊക്കെ ഇണ്ടാവുല്ലോ
ഇല്ലല്ല ഇവിടെ അങ്ങനെയുള്ള കൃഷികളൊന്നുംല്ല
എ
ആ ഇല്ല ഇല്ല പൈനാപ്പിളിന്റെ നമ്മളിപ്പം ഏഹ് പാട്ടത്തിന് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. പൈനപ്പിളിന്റെ ഇതിപ്പോ അവര് എറക്കാൻ തുടങ്ങി. ങ്ങനെ വിടും, ഈ ബംഗാളികളൊക്കെ അല്ലേ പണിക്ക് വരുന്നേ. അവരപ്പോ ഓട്ടിന്റെ സമയായപ്പോത്തേക്ക് അങ്ങ് പോയി, ഇപ്പൊ അവര് തിരിച്ചു വരുന്നില്ല. ബംഗാളികൾ ഇപ്പൊ ഇല്ലന്നും പറഞ്ഞൊണ്ട് നമുക്ക് ന്യൂസിലെല്ലാം കേൾക്കാലോ. അപ്പൊ ഇവിടെയും വരു തില്ല. അതുകൊണ്ട് നമ്മക്ക് അത് ഭയങ്കര ഇതായിട്ട് ഇരിക്കുവ. അവര് വന്നെങ്കില് അല്ലേ പണി നടക്കത്തുള്ളൂ. നമുക്ക് ഈ മഴയുടെ സമയാവുമ്പളേ റബ്ബറിന്റെ തയ്യൊക്കെ വ കൊണ്ടുവന്ന് വെച്ചെങ്കിലല്ലേ അത് പിടിച്ച് കിട്ടത്തോള്ളൂ. അല്ലെങ്കി ഈ വെള്ള ഒക്കെ ഒഴി- ക്കാൻ നമ്മളെ കൊണ്ട് ഒന്നും ആകത്തില്ല. ഇവിടെ അങ്ങനെ ആണുങ്ങൾ അങ്ങന എല്ലാരും വെിയിലൊക്കെയാ.
ആഹ് അ
പിന്നെ ഇവിടെ ആരു ഇല്ല. പെണ്ണുങ്ങളെ ഉള്ളു അതുകൊണ്ട് നമ്മളെ കൊണ്ട് ഇത് നടക്കത്തില്ല. തോട്ടം ഇങ്ങനെ കൊറച്ച് ഏക്കറ ഉണ്ട്.
അഹ് അ
അതുകൊണ്ടിങ്ങനെ അവരെ ആശ്രയിച്ചിരിക്കുവാ. ഇനി പ്പം മഴ മാറുന്നതിന് മുമ്പ് വെച്ചില്ലെങ്കിലേ നമ്മളിപ്പ ഇതിനെല്ലാം വെള്ളം ഒഴിക്കാനും ഒക്കെ ഭയങ്കര പാടല്ലേ നമ്മുക്ക്
അതെ അതെ മഴയില്ലേ ഇപ്പൊ, ഇന്ന് മഴ പെയ്തില്ലേ അങ്ങോട്ട്?
മഴയുണ്ട്, പക്ഷെ ഇവരെ കിട്ടാത്തൊണ്ട് പണിയേ, നമ്മടെ നാട്ടില് ഇപ്പൊ ആരും ഇങ്ങനെയുള്ള പണികൾക്കൊന്നും എറങ്ങുന്നിൽല്ലോ, എല്ലാരും എവിടെയലും എന്തെങ്കിലും ഒരു ചെറിയ ജോലി സ്ഥിര വ- രുമാന അങ്ങനെ എന്തേ പോകുന്നുള്ളൂ. ഞങ്ങടെ ഈ ഭാഗത്തോട്ടൊന്നും അങ്ങനെ ജോലിക്കാരെ കിട്ടാൻ പാടാ.
ആഹ് അ
പ്പം പിന്നെ നമ്മള് ഈ ബംഗാളികളെയൊക്കെ നോക്കിയായിരിക്കും. ആഹ് അപ്പൊ ഇങ്ങനെ ഇരി അവിടെ എങ്ങനെ കൃഷിയൊക്കെ ഉണ്ടോ? അതോ,
ഇല്ല ഞങ്ങക്കാകെ തെങ്ങ് മാത്രള്ളൂ പിന്നെ മൂന്നോ നാലോ കവുങ്ങൂണ്ട്.
ആഹ് ആ തെങ്ങ് തേങ്ങാക്കെ കിട്ടുവോ അതോ
ആഹ് കിട്ടും അത്യാവശ്യം കിട്ടും.
വീട്ടിലുള്ള ആവശ്യത്തിനക്കെ കി.
ഓഹ് അതൊക്കേട്ടു പിന്നെ കൊപ്ര ആക്കാനൊന്നും കിട്ടൂലന്നെയ്ള്ളൂ
ആഹ് ഹാ ഹാ ആ കൊപ്രയൊക്കെ ആട്ടണെങ്കിലും ഭയങ്കര ഒത്തിരി മെനക്കേടള്ളൂ
അതെ അതെ ഞങ്ങളെ വയലും വയല് ഭാഗത്താണ് വീട് മഴ പെയ്താ ല് വീടിന് ചുറ്റും ചെളിയാണ് എറങ്ങി നടക്കാനൊക്കെ ബുദ്ധിമുട്ട് പിന്നാണെങ്കി പിന്നെ ഇവിടൊക്കെ കാട് പോലെ ആയിരിക്കുന്ന് പിന്നെ വയലാന്ന് പറയ് ന് പേരേയുള്ളൂ ഇപ്പം വീട് ലൊക്കെ ഒക്കെ പൊങ്ങിയ കാരണം പയ നൊ ന്ന് പറഞ്ഞൂട
വയലെ എല്ലാം ആ വയല എല്ലാം നകത്തി എല്ല വീട് പണിയുന്നോണ്ട് വയലൊന്നും കാണാനേ ഇല്ല
ആ ഇവിടെ മൊത്തം വീടായി പക്ഷെ ഇനി തോട് തോട അത്യാവശ്യംഉണ്ട്,
അപ്പൊ മഴ പെയ്യ്മ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അങ്ങനെ ചെളിയും
ഉം വീടിന്ചുറ്റും വെള്ളം കേറും
ആഹ് ഹ ഹ പക്ഷെ നല്ലതാ എനിക്ക് ഭയങ്കര ഇഷ്ടമാ വെള്ളം
ഉം ശ്രീലങ്ക പോലെയാ ഇപ്പ ഇ വെള്ളം കെറുമ്പോ അതെ അതെ കോണി ക്കെ വരൊ സമയത്ത്
ആ ആഹ് ആഹ്
വെള്ളം കയറുന്ന സമയത്ത് ഡാമൊക്കെ തൊറക്കുമ്പോ
ഓ ഓ ഓ പക്ഷെ കാണാൻ നല്ല രസാണ് പക്ഷെ ആ സമയത്ത് ആ അനുഭവിക്കുന്ന അവർക്കല്ലേ അറിയു
അതെ അതെ പിന്നെ വെള്ളം കേറാണ്ടന്നെ ഒരു മഴ പെയ്താ കൊതുകിനെ കൊണ്ട് വല്ലാത്ത
ആ അതെ പിള്ളാരൊക്കെ ഉണ്ടെങ്കി പിന്നെ ഡെങ്കിപ്പനിയും ഒന്നാമത് ഇപ്പൊ എല്ലാടോം പനികളല്ലേ
ഈ ഭാഗത്തൊക്കെ ഡെങ്കിപ്പനി ഇണ്ട് പിന്നെ ഞങ്ങളെ പിന്നെ പയ്യോളീന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഈ ഷിഗല്ല രോഗം
ആ ആ ഭാവത്തോട്ടൊക്കെ അങ്ങനെയുണ്ട് എവിടെ നിങ്ങൾ എവിടെ താമസിക്കുന്നേ
കോഴിക്കോട് ജില്ലയില ഒരു സ്ഥലത്താണ് ഉള്ളോട്ടാണ്
ആ ആഹ് കോഴിക്കോട് മോടെ ഒരു ഫ്രണ്ട് അവിടെയുണ്ട് പഠിക്കുന്നുണ്ട് ഇപ്പം പുതിയതായിട്ട് അങ്ങോട്ട് ട്രാ ട്രാൻസ്ഫർ കിട്ടി അവര് അങ്ങോട്ട് മാറി അപ്പൊ അവിടെ ഉണ്ട് ഉം അവളെ ഇന്ന് മോളെ വിളിച്ചപ്പോഴും പറയുന്ന അവിടെയും പനിയ അവള് മൂന്ന് ദിവസായി സ്കൂളിൽ പോയിട്ട് എന്നൊക്കെ വിളിച്ചപ്പം പറയുന്ന് രണ്ടും ഭയങ്കര കൂട്ടായിരുന്നു ആ അവള് അങ്ങോട്ട് ട്ട അവർ അമ്മക്ക് അവിടെ ബാങ്കി ജോലിയ അപ്പ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി
ആ ആ ഒരു കൂട്ടുകാരി കൂട്ടുകാരി പോകുമ്പോ
ആ ഭയങ്കര വിഷമ ആരുന്നു അവര് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആര്ന്നു ആ അതിന്റേതായ അവർക്ക് സങ്കടുവാ രണ്ട് കൂടി വിളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുവേ
ആ ആ
അങ്ങനൊക്കെ ഇരിക്കുന്നു അവിടെ ര മൂന്ന് പേര് ര എങ്ങനെയ പെൺപിള്ളേര് ആൺപിള്ളേര്
ഫുള്ള് പെണ്ണ് പിന്നെ ഒരു എട്ട് മാസായ മോനുണ്ട്
ആ എട്ടു മാസായോ
എട്ട് മാസായ കുഞ്ഞും കൂടിയുണ്ട് അത് ആൺകുട്ടിയാണ് മറ്റേത് നാലാള് പെണ്ണ് നാല്
അത് ഇയാക്ക് മൂന്ന് പെ
ആ അതെ അതെ
ആ ആഹ് അങ്ങളെടെയാണോ എട്ടു മാസായ മോനുള്ളെ
അതെ അതെ
ആ ആ ആ അപ്പം കുഞ്ഞു വാവയുണ്ട്
അ അതെ
ഉം മ് ആ എല്ലാർക്കും ഭയങ്കര കാര്യായിരിക്കല്ലോ ഒരു ആങ്കോച്ചല്ലേ ഉള്ളൂ
അതെ അതെ അ
ഇവിടെയോ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടാ കുഞ്ഞുങ്ങളെ
ആ
ഉം എവിടെകണ്ടാലും നമ്മള് പ ചർച്ചിലൊക്കെ പള്ളിയിലൊക്കെ പോകുമ്പോളൊക്കെ ഇങ്ങനെ പിള്ളാരെ കണ്ട എപ്പളും അവരെ എടുത്തോണ്ട് നടപ്പാ
ആ ആ
പിള്ളേർക്കെല്ലാം ഇഷ്ടല്ലേ കുഞ്ഞുങ്ങളന്ന് പറയുമ്പോഴ്‌
ആ
പിന്നെ വൈട്ടത്തക്കെക്കായോ
ഓ അതൊക്കെ ഉച്ചക്കെ ആയി
ആ ആ ഒരു നേരവേ വെക്കത്തോള്ളോ? ആ ആ ആ
ഏ ര ങ്ങള് രണ്ടാളായോണ്ട് പിന്നെ ടൂ ടൂറൊന്നും പോ
ഓ ഇല്ലില്ല. ഹസ്ബൻഡ് വരുമ്പ എവിടേലും പോവന്നെങ്കിലേ ഉള്ളു അല്ലാതെ നമ്മളങ്ങനെ തന്നെ പോക്കലൊന്നു
ഉം ചെലര് വർത്താവ് അടുത്തില്ലെങ്കിലും പിന്നെ ഫാമിലിയെയും കൂട്ടി പോല പഷെ പ്രായായിരിക്കില്ലല്ലേ?
ക്കങ്ങനെ പോ
പിന്നെ പോരാത്ത മഴയുവല്ലേ.
ആ അതെ അവിടെ മഴയ്ക്ക് വെലിയ വേറെ ശല്യങ്ങളൊന്നുല്ലല്ലോ മ്മക്ക് അല്ലാതെ ഡാമക്കെ അടുത്താണോ അതോ?
അല്ല അടുത്തല്ല കൊറച്ചകലേയാ.
ആ അല്ല മ്മക്ക് അന്നേരം വേറെ കൊഴപ്പോന്നും മഴ സമേത്തൊന്നു ഇല്ലല്ലോ? ങ്ങനെ വെള്ളം അല്ല മ്മടെ പെരക്കകത്ത് കേറുവോ അതോ?
നല്ല നല്ല പ്പയ്ത്താ പെയ്യുന്നെച്ചാൽ ഡാമുകള് എല്ലാം ഒരുമിച്ച് ഏകദേശം തൊറക്കുന്നെങ്കില് പിന്നാ വീടിന്റെ തറ വരെ എത്തും.
ആ ആ അകത്തോട്ട് കേറത്തില്ലാലേ?
ഇല്ല ഞാൻ പറഞ്ഞേ ശ്രീലങ്ക പോലെയാണ് കൊറച്ചകരത്തിലാണ് ത് തിണ്ടില്ലേ തിണ്ട് നിങ്ങളെന്താ പറയാന്ന് എൻക്കറിയൂല തിണ്ടിന്റെ മേലേയായിട്ട് വരും.
ആ ആ ആ
പിൻ ഏ മോള് മോള് പഠിക്കാരി
ആ പഠിക്കുവാ നാളെപ്പോ അവധിയല്ലേ?
ആ
അവർക്കിന്നെ ആ ശരിയെന്ന ഉം